ഹലോ.
ആഹ് കേൾക്കില്ലേ.
ആഹ് കേക്ക്ണ്ട് എന്തേനി പണി ഉറങ്ങെ ഉറങ്ങിയോ.
ഉറങ്ങുന്നല്ല കല്യാണണ്ടായിന് കല്യാൺത്തിലേനി.
കല്യാണം കയിഞ് വന്നാ.
കയിഞ് വന്നീല്ല ഓടിറ്റോറിയത്തിലെന്നാണ് ഉള്ളേ. അപ്പൊ ഏകദേശം ആൾക്കാരൊക്കെ പോയിന് പിന്നെ.
ഞങ്ങള് പെരക്കാര് മാത്രണ്ട്
ആഹ് ഞാ അങ്ങ് വന്നീനി അങ്ങ ട്ട് അവിടെ നിങ്ങളെ ഇവിടത്തെ അയൽവാസില്ലല്ലേ ഇവിടത്തെ നിങ്ങളെ കുടുംബക്കാരെ
ആഹ് ആഹ്
ആഹ് ഞാൻ വന്നീനി ഞാൻ വന്ന് ഇൻക്കു വേറെ കല്യാണേനി അപ്പ പോൻ ഇങ്ങട്ടന്നെ പോന്ന് പോയി പോന്നു
ആഹ് ആ പെണ്ണീൻ്റടുത്തോല് ഇപ്പൊ വന്നിട്ടുള്ളൂ ഓല് കുറേ ദൂരെയണേ
അപ്പൊ ഓര് ഏഹ് ഓല് അപ്പൊ വന്നീല്ലേനി പെണ്ണിനോണ്ടന്നപ്പോ
ഇല്ല പെണ്ണിന് വന്നപ്പോ വന്നീല്ല പെണ്ണിനെ ഇവല് പോയി കൊണ്ടന്ന അല്ലേ
ആഹ് അയ്ശരി. പിന്നഓലു പിന്നെയിക്കാര് വര്യല്ലേ
ആഹ് ആഹ്
ആഹ് അയ്ശ
ഞാൻപറയ ഇപ്പത്തെ കല്യാണക്കെ ഒരു കല്യാണം തന്നെ എന്തൊക്കെയാ ഞമ്മള് എന്തൊരു പൈസ മാണം കല്യാണ്
ഉം അതന്നെ അതന്നെ ഒരുപാട് പൈസാണം അതന്നെ രണ്ടും മൂന്നും ദിവസല്ലേ കല്യാണങ്ങളായാലും
ആഹ് കൽ രണ്ട് മൂന്ന് ദിവസൊ ആണ് പിന്ന്യാന്നെ കടം വാങ്ങിട്ട് കല്യാണം കഴിച്ചെണ്ട കോല
അതന്നെ
ഇപ്പ അങ്ങൻത്തെ കല്യാണം കഴിക്കണെ
ഇതിപ്പോ പാവങ്ങളായാലും ഒരു ചോറല്ല രണ്ട് ചോറും ഐക്ക് ചി ക്കൻ പൊരിയൊക്കെ വേണല്ലോ
പോര് സ്റ്റേ
ആഹ് അതന്നെ
ഇപ്പൊ വീട്ടില് കല്യാണല്ലല്ലോ ഫുള്ള് ഓഡിറ്റോറിയത്തിലാണല്ലോ
അതന്നെ പാവങ്ങളായാലൊക്കാ ഓറിറ്റോറിയത്തി തന്നെ അതന്നെ
സൗകര്യ ഇല്ലാത്തോൽക്ക് ഒരു കാര്യാണ് പക്ഷെ ഇതേമാതിരി പാവങ്ങളും ഈ ആഡംബരം കഴിയുമ്പോ പിന്നെ പ കല്യാണം കഴിഞ്ഞാപിന്നെ ഓരു ഇത് കടം വീട്ടണ പണി എടങ്ങാറും ബുദ്ധിമുട്ടും മറ്റേ അവനാന്റെ കൊക്കില് ഒതുങ്ങണ പോൽത്തുള്ള കല്യാണം കഴിച്ചലേനി
പോയിനിയോ
ഇല്ല ഞാന് മറ്റേ കാനോത്തിന് പോയി
ആഹ് അയ്ശരി ആഹ്
മക്കക്ക് മദ്രസതൊക്കള്ളത് കൊണ്ട് പിന്നെ പൊതു പരീക്ഷേ കാര്യക്കെ ആയതോണ്ട് മദ്രസ ലീവാക്കീല്ല. ഇപ്പൊ രാവിലെ എട്ട് മണിയാവുമ്പോ രാവിലെ എട്ട് മണിയാവുമ്പോ ഒരു പോയിന് അറിഞ്ഞു കൊണ്ടരാനേ
ആഹ് ആഹ് പോയിന്ന് പറഞ്ഞേട്ടീന് ആഹ് ആഹ് കൊറെ ദൂരണ്ട് പറഞ്ഞേട്ട്
ആഹ് അപ്പൊ കൊറെ കൊറച്ചാൾക്കാരേ പോയിട്ടുളളൂ
ആഹ് അയ്ശരി അത് ഞാല് ഞങ്ങള വിടെ വന്നപ്പളെ ഒഴിഞ്ഞ് കെടക്ക്ണ്ട് അവിടെ ഞാനൊക്കെ ഫസ്റ്റ് എത്തീണ് കാരണം ഞാനീ വേറെ കല്യാണണ്ടായപ്പൊ അവിടെ പോയാണ്ട് പോ പോന്നതാ നിങ്ങളെ ഞാൻ ചോർന്ന് പോരുമ്പോ ഇങ്ങളമ്മയൊക്കണ്ട് വെര്ണ്ട്
ആഹ് ആഹ് ആഹ്
ഉം
വേറെ ഫോട്ടോ എടുക്കല് തീരൂല ലാസ്റ്റ് നമ്മള് ഓഡിറ്റോറിയം എപ്പളാണോ ഓഫ് ആക്കണത് അപ് ഇപ്പൊ ഫോട്ടോടുക്കലുതീരും
ആഹ് അതന്നെ ഇപ്പൊ ഈ പുതുക്കായാലും തേട്ടായാലും ക്ക്‌ ഓഡിറ്റോറിത്ത്ക്കല്ലെ പെരേക്ക്‌ ആർക്കും പോവണ്ടല്ലോ ഓൽക്ക് പിന്നെ അല്ല ഓൽ ക്ക് പിന്നെ കാണന് പിന്നൊരു സൽക്കാരം വേറെ പെരേക്ക് ക്കാണല്ലോ ഉണ്ടാവല്
ഇപ്പൊ ഇന്നെ ആദ്യം എന്താ വെച്ചാല് ആദ്യ ഒന്നെങ്കി പെണ്ണിന്റോടെ ആദ്യംടു കഴിക്കും പതിനെട്ടു വയസാണെങ്കിൽ ആ പെണ്ണിന്റോട് ആദ്യടു കഴിച്ചും കല്യാണം പോലെ പിന്നെ ഇവിടെ ഓടി റ്റോറിയത്തിൽ കൊണ്ടുവന്ന് ഈ നിർത്തം നിൽക്കണല്ലോ
ആഹ് അതന്നെ
ആഹ് അപ്പൊ അയിന് പിന്നെ എ താ ഒരു സൗകര്യം അയിന്
ആഹ് ഞങ്ങളിന്ന് ഇപ്പോ വേറെ കല്യാൺ ത്തിന് ഞങ്ങള് ഇവിടത്തെ കുടുംബത്ത്ത്തെ പോയിനിമ്മാന്റെ അമ്മായിമാന്റെ അപ്പൊ ഈ ആ പെണ്ണ് ഇടോ മൈസൂര് ഇട്ടില്ലതാ അയിനെ രണ്ടു ദിവസം മുന്നേ കോണന്നാണ് പറഞ്ഞ് വിട്ടായിട്ടേ ആദ്യനെ കൊണ്ടുവന്ന് ഇപ്പ അവിടെ നിർത്തിയാണ് ഇഞ്ഞി അയിന്റെ ആൾക്കാരൊക്കെ ഇന്ന് നാളെറ്റി തോന്നുണ് വരുന്നേ
ആഹ് ഇപ്പ ഈ ദൂരം ഒന്നുംരു വിഷയല്ലേ ഇങ്ങനെക്കെ പെണ്ണിനവിടെ കിട്ടി കിട്ടിയാൽ മതി
ആഹ് അതന്നെ
ആഹ്
ഇപ്പ ആൾക്കാർക്ക് അതിന് പെണ്ണ് ഇട്ടാത്തോല് ല്ലെ
പെണ്ണ് കിട്ടാത്തോല്ണ്ട് ഇപ്പോ ആൺകുട്ടികളങ്ങാട്ട് ഡിമാൻഡ് പെണ്ണ്കു
അതന്നെ അതന്നെ നിങ്ങള് അവിടുന്ന് മാറി നിന്നേക്കൂലേ
ആഹ് ആഹ്
ഉം ഉം ശരി ഉംഉം
ഇഞ്ഞിപ്പ രണ്ടിസം മദ്രസ് ലീവ്ണ്ട് കഴിഞ്ഞിട്ട് പോവായിചാരിച്ചിങ്ങ് പോന്നാണ്.
ഏഹ് എപ്പടങ്ങക്കവിടെ ലീവ്
അത് റെയിഞ്ചിണ്ട് നാളെ നാളെ ഞങ്ങക്ക് മദ്രസ ഇല്ല വെള്ളിയാഴ്ചേണ് പിന്നെ ശനിയാഴ്ച റേഞ്ചാണ്
ഏഹ് ഇങ്ങള അവിടെയക്കെ ശനിയാഴ്ച റേഞ്ച്
ആഹ് ആഹ്
ആഹ് ഇവിടെ ഇപ്പ ബുധനാഴ്ച ചൊവ്വാഴ്ചെയ്ന് ഇപ്പോ ഇവിടെ ബുധനാഴ്ച ഇന്നലെ കഴിഞ്ഞു
ആഹ് ശരി എന്ത് വൈകുന്നേരം അവോള് മക്- മക്കളേം കൊണ്ടൊന്നും കല്യാണപുരേലും ഓഡിറ്റോറിയത്തിലും നിൽക്കാൻ കഴൂല്ല ഓഡിറ്റോറിയത്തിന്റെ അടു ത്തന്നെ മുട്ടായി കടേം നിക്കാതെ കടേക്ക് വണ്ടിയാ വാങ്ങ തിന്ന.
ആഹ് അയിന്റെട്ത്തന്നെ ഉണ്ടല്ലോ അവിൽ മൽക്കും എല്ലാ സംഭവങ്ങളും
ആഹ് അത് പൈസ ഉള്ളവർക്ക് കല്യാണം ഉഷാറാക്കി കഴി പക്ഷെ അത് കണ്ടിട്ട് പാവങ്ങക്ക് കഴിച്ചും വേണം കഴിചാം പൊ-
ആഹ് അതന്നെ ന്നാലും കടം വാങ്ങിയാലും ഇപ്പോ ഓരോരുത്തരു കഴിച്ചിനിണ്ട് അങ്ങനെ
കഴിച്ചണണ്ട് അതന്നെ ഈ സ്റ്റേജും ഈ ഫോട്ടോട്- ക്കലും അതിനുള്ള ഡെക്കറേഷനുകളും ഇതാണ് ഇപ്പത്തത്
അതന്നെ അത് ശരിയാ അയില്ലെങ്കി ഒന്ന് പെണ്ണുങ്ങള ഇത് പോരൂല്ലി
പോരൂല അയ് ഡ്രസ്സും കാര്യം തലേന്നെ മൈലാഞ്ചി
ഓൽ അതന്നെ ഓൽക്കിപ്പ എല്ലാ സെറ്റപ്പും വാണല്ലോ ഇപ്പണ്ട് കല്യാണത്തിന് പോവാന്
ആഹ് അത് നല്ല നല്ല ഓഡിറ്റോറിയങ്ങളും
ഡ്രസ്സൊക്കെടുത്തീനിയോ
ഡ്രസ് ആഹ് ഡ്രസ് കല്യാണത്തിന് ഇടുത്തീന്
ഏഹ് ഇവിടെ നിങ്ങള് ഇന്റെ വീട്ട് ഇവിടെ വന്ന് കൊടുന്നടിച്ചില്ലേ നിങ്ങള എതോ കല്യാണത്തിന് നിങ്ങളെ എട പിന്നെ മോൾതറ്റ
ആഹ് ആഹ് ആഹ്
ആഹ് സറാറ അടുപ്പിച്ചു
ആഹ് ആഹ് അത് മോളത
ആഹ് അയ്ശരി
അപ്പപിന്ന്യാപ്രാശ്യം റെഡിമെയ്ഡ് പോയി വാങ്ങി മോക്ക് പിന്നെ പെരുന്നാക്ക് പെരുന്നാളിപ്പ കഴിഞ്ഞിട്ടല്ലേള്ളൂ. പെരുന്നാകിടുത്തണ്ടായിരുന്നു
പിന്നെ ഇങ്ങോട്ട് പോരേക്കൂലേ തറവാട്ടിക്ക്
ഇല്ല ഇന്നി വീട്ടേക്ക് വരണം
ആഹ് ശരി പിന്നെ എന്താ
ഈ ചൂടത്ത് നല്ല വെള്ളമാണ്ടെരും ഇത് ഭക്ഷണന്നല്ല
ആഹ് ഓൽക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കീനയിക്കൂലെ അവിടെ
ആഹ് ഓല്കുണ്ട് ഒല്ക് ബർഗറും ഫുഡോക്കെ ആയിത്
ആഹ് ശരി ആഹ്
വന്നപ്പ വെള്ളം കൊടുത്ത്
ഏഹ്
ഓലിപ്പത്തിട്ടേള്ളൂ ഞ്ഞിപ്പോ ഇത്രേം ദൂരണല്ലോ.
ബസിനാളായിക്കാരോ
ഏഹ് തോന ആൾക്കാരൊന്നുല്ല ഓല് ഓലെട്ടത്തികളും മക്കളും കുട്ട്യാളും. അങ്ങനെയള്ളു ഓലയനവിടെ കൊ കുറേ ആൾക്കാരുണ്ട് ഒരാങ്ങളടെ കല്യാണം കഴിഞ്ഞു അഞ്ച് പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ്
ഏഹ്
അവള അറാമത്തായിട്ടാ തോന്നണ് അപ്പൊ പിന്നെ ഓര്ക്ക് അത്ര വലിയൊരിത് ഇണ്ടാവില്ലല്ലോ.
ആ അത്തന്നെ.
എന്തൊ ഒരു അന്നൗൺസ്‌മെന്റ് വണ്ടി പോകുന്നു.
അത് ശരിയാ പിന്നെ വേറെന്താ പ്രത്യേകിചൊന്നുല്ല. പിന്നെ മയ വരൂന്നു തോന്നണ്ട് നല്ല ഇരുട്ടു ഇടിയും
ആ ആ ആ ഇവിടെ ഓഡിറ്റോറിയത്തിൽ നല്ല നല്ല ഇത. നല്ല കാറ്റ നല്ല സുഖവാണിവിടെ നിക്കാന്. പൊറമ്പാകത്ത് നിൽക്കാനെ. പൊഴേന്റെടുത്ത് ആയതൊണ്ട് ആഹ് ഇവിടെ നിന്നാല് നമ്മക്ക് ചൂട് എടുക്കുവൊന്ന്‌ അറിയില്ല.
ആ ഞങ്ങള് അയിനിപ്പോ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ അങ്ങട്ട് ഓരോ സ്ഥലത്തേക്ക് പോകാനിട്ട് ഞങ്ങളറിയ വീട്ട് പോയി അവിടെ കാത്ത് ചൂടോണ്ടെ ആ വെയിലത്ത് പോന്ന്ട്ടേ ചൂടെട്ക്കാ അതെന്നെ.
ഉം, വടെ അങ്ങൻത്തെ ഏഹ്, ചൂടില്ല. നല്ല കാറ്റുണ്ട് നല്ല കാറ്റാ. പൊയേന്ന്‌ വെര്നെ കാറ്റെ
ആഹ്, അത് ശെരി. ആഹ്
വെര്നോൽക്ക് അങ്ങൻത്തെ വെ എടങ്ങേറില്ല. ചൂട് എട്ക്ക്ണ എടങ്ങേറി ല്ല. പെണ്ണ് ഒര് ചോപ്പ് കളറ് ഒര് ലഹങ്ക മോഡല്
അയി ഞങ്ങള് ഞാന്പ്പ വെരാ അവിടെത്താനായിണ് പർഞ്ഞ് ഞാന് പോന്നപ്പളേ. പിന്നെ ഞങ്ങള് ന്ന് കാണാ നിന്നില്ല നേരം വെയ്കും വിചാരിച്ചിട്ട്.
യ് എവിടെത്തി ആഹ്, ആഹ്
ആഹ്, ഇവടെ അടുത്തല്ലേ അപ്പൊ കാണാ വിചാരിച്ചു.
ആഹ്, ആഹ്, ആഹ്
ആഹ്.
ഏതായാലും കല്ല്യാണം കഴിച്ചണങ്കില് പ്പൊ എല്ലാരെ കയ്യിലും നല്ലോണ്ണം വേണം. സ്വർണ്ണത്തിന്റെത് അതാ വേറെ.
ആഹ്, അതന്നേ. ഒന്നും ആരും ഇടൂലല്ലോ.
സ്വർണ്ണാര്ക്കും മാണ്ട. പ്പം ഞമ്മക്ക് കല്ല്യാണം ആഡംബരായിട്ടട് കഴിഞ്ഞാ മതി. സ്വർണ്ണം മാണൊന്നില്ല.
അതേന്നെ സ്വർണ്ണൊന്നും മാണോന്നില്ല.
ഓഹ്, ഇതെന്നെ കൊറെ നല്ല ഡ്രസ്സ്‌ കൊറച്ച് ഫോട്ടോസ് അതേ എവിടോ നല്ല ഭംഗിള്ള സ്ഥലത്ത് പോയി എടുക്ക. കൊറെ സ്റ്റേജ്മേന്ന് എടുക്ക.
ആഹ് അതെന്നെ.
ഞാൻ പറയ് ഈ കല്ല്യാണം കഴിഞ്ഞാട്ട് പിന്നെ ഒരു ഒരു കൊല്ലം ആവും ഈൻ്റെ കടം വീ ട്ടാൻ തന്നെ മാണം ഞമ്മളെ പോൽത്തെ സാധാരണക്കാര് ആഹ്
അതെന്നെ.
അത് കഴിഞ്ഞ് പിന്നെ വേറെള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോത്തിനെ ഓരോ ദിവസ് ദിവസക്കൂലി ഒന്നും നമ്മക്കയ്നൊന്നും തെകയൂല.
അതെന്നെ, അതെന്നെ. ശെരിയാണ്.
ഇപ്പത്തെ ഇപ്പത്തെ മക്കളെന്നെ ഇണ്ടായി വെര്ണ മക്കളെന്നെ എന്താ ഇങ്ങനെ കല്ല്യാണം അങ്ങനെ
ആഹ്, ഓലാണല്ലോ ഫോണിലാണെങ്കി റീൽസ്ട്ക്കലും എഡിറ്റെയ്യലും അതന്നെ ഫുള്ള് ഓലെന്നെ. അല്ലെ മൈലാഞ്ചി വരെ ഇടാനാളാണല്ലോ ഇപ്പൊ
ആഹ്, ചെറിയ ചെറിയ മക്കളല്ലെ ഓരോ റിലീസിന് ഇതിലൊക്കെ കണ്ടി ട്ട് അങ്ങനെ ആക്കണം ഇങ്ങനെ കറങ്ങണം ഒക്കെ ഇപ്പ തന്നെ ഇങ്ങനെയാണ് പിന്നെ ഞമ്മളൊന്ന് ആ കൊർചൊന്നും കയിഞ്ഞാ മ്മളെ മക്കളൊന്നും പിടിച്ചാകിട്ടൂല, ഓല് ഓലെ ഇഷ്ടത്തിനുള്ളന്ന വാങ്ങി കൊടുക്കണ്ടി വരുംഅറിയ ങ്ങനെയൊക്കെയാണെങ്കിലെ ചീത്ത പറയാനും പറ്റൂല.
ആഹ്, ഉം
ഉം
പിന്നെ ഞ്ഞിവടെ പള്ളിക്കല് സലാത്ത്ണ്ട് പർഞ്ഞ് വൈന്നാരം.
ആഹ് ആഹ് ആഹ് അയ്ശെരി. സലാത്ത്ലേ
ആഹ് സ് ലാത്ത്ണ്ട് അർഞ്ഞേട്ട്. ഏഷ്ണംന്നുണ്ടാ അല്ല പള്ളിക്ക് ഭക്ഷണംണ്ട് അർന്നേട്ട്. ഞാൻ ചോറൊന്നുംണ്ടാക്കിയില്ല ഇവടെ വീട്ടില്.
ഏഹ് ഭക്ഷണണ്ടോ? സാധാർനെ പായസം എന്തോ ആണല്ലൊ ണ്ടാവല്.
ഭക്ഷണംണ്ട്ന്ന ഉസ്താദ് ത് ഊത് ട്ടെ.
ഏഹ് ഏഹ് ഏഹ്
ഉം. വെരാം മാണ്ടിട്ട് അങ്ങനെ പർഞ്ഞതായിരിക്കും മാണങ്കില്.
ആഹ് ആഹ്
ആൾക്കാര് അല്ലെങ്കി കമ്മിയിക്കാരല്ലൊ?
ആഹ്. വേറെത്താ. വെലൊക്കെ പോവാം തൊട്ങ്ങീണ്ന്നാല്. നോക്കട്ടെ. ആഹ് ആഹ് ന്നാ വെച്ചാള്.